ലോ
ആഹ് എന്താ ർത്താനം?
നല്ലത് എന്താ ർത്താനം? ആഹ് ചായുട്ച്ചു. ഇങ്ങളുട്ച്ചോ?
ആഹ് ചായുട്ച്ചു. എന്താ കടി?
കടി ചപ്പാത്തി ണ്ടാക്കിക്കെന്നു.
ആഹ് ചപ്പാത്തി അൻക്കിഷ്ടാ?
ആ കൊയപ്പല്ല
പിന്നെ ഞങ്ങക്ക് പുട്ടേനു പുട്ടെയ്
ആഹ്
ആഹ് ഇബടെ ഇന്റെ ചെർക്കന് അ- പ്പൊന്നും പറ്റൂല ഓന് ങ്ങനെ പുട്ടോ ചപ്പാ ത്ത്യൊ ദോശേ അങ്ങനെ ന്തേലൊക്കൊള്ളൂ പറ്റാ
പ്പ ധികം കുട്ട്യെക്കങ്ങൻതന്നല്ലേ
ആഹ് പിന്നെ പ്പെന്താ വർക്കെയ്യ്ണ് ണ്ടോ?
ഞാന് ഡിഗ്രി ഫസ്റ്റിയറാ
ഏഹ് ഏഹ് പിന്നെ പ്ല പ്ലസ് വണില് ഞാനൗസ് വൈഫാണ്.
ആഹ് അപ്പൊ ഒന്നും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലേ?
പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാതോണ്ടല്ല ഞാന് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞാണ്ട്
ആഹ്
പിന്നെച്ച് പഠിച്ചാൻ പറ്റിയിട്ടില്ല
ഉം റീസ്റ്റാർട്ട് ചെയ്യണ്ടോ
ചെയ്യണം ന്നൊക്കെ ഇണ്ട് പക്ഷെ എന്താ വെച്ചാല് ന്റെ മാപ്പള അയക്കൂലേ
ഉം
മൂപ്പർക്ക് പഠിച്ചണതൊന്നും ഇഷ്ടല്ല പഠിച്ച്ണെ ഷ് ട്ടല്ല പണിക്കോ പണിക്പോയ് പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ജോലി ക്ക് പോണ്ടേ എന്നാലല്ലേ നമക്ക് പഠിച്ചുകൊണ്ടൊരു കാര്യ ഉള്ളൂ
ആഹ്
അപ്പൊ അതിനൊന്നും താല്പര്യം ഇല്ല
ഉം.
ഉം അപ്പൊ അങ്ങനെ ഹൗസ് വൈഫ് ആയി ഇരിക്കാണ്
ഉം പക്ഷെ എന്തെങ്കിലും പഠിച്ചന്റെ കാര്യാ നല്ലത്
ആഹ പഠിച്ചണേ എന്തേലൊക്കെ നോക്കണം പിന്നെ ഞാന് കമ്പ്യൂട്ടറിന്റെറെ ഒക്കെ ചോദിച് അറിഞ്ഞിരുന്ന് അപ്പോ കമ്പ്യൂട്ടർ ഇവിടെ അടുത്തന്നെ കമ്പ്യൂട്ടർ സെന്റർണ്ട് അവിടെ പോയി കണ്ട് പഠിച്ചാൽ ഓല് തന്നെ പ്ലേസ്മെന്റ് ഒക്കെ ആക്കിത്തരുന്നൊക്കെ പറഞ്ഞിരുന്നു.
ആഹ് ആഹ് എത്ര വരെ പഠിച്ചപ്പോ
പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടൊളളു
ആഹ് എന്നാ പ്ലസ്ടും കൂടി ഇട്കായിരുന്ന്ല്ലോ
പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അയക്കുലാന്ന്ഓൺലൈനായിട്ടും ഓഫ് ലൈനായിട്ടൊന്നും അയക്കൂല്ല. അപ്പൊ തുല്യത തന്നെ ഉണ്ടല്ലോ അയിനും പോവാനയിക്കൂല
ആഹ് ഓൺലൈനിലായിട്ട് പഠിച്ചാൽ മതി അതാകുമ്പോ സുഖവാണ്
ആ അത് ഏത് പിന്നെ ഇജ് എതാ ഇടുതിന്ന സബ് ജക്ട്
ൻ സയൻസ്
ആഹ സയൻസ് എളുപ്പണ്ടോ
എല്ലാ സ്റ്റിനൊക്കെ ടഫാണ്
ആഹ ഇ എന്താ പ്ലാന്
പ്ലാന് ഇപ്പ പ്രത്യേകിച്ച് പ്ലാനൊന്നുംല്ല ഇ എന്തെങ്കിലും ഒക്കെ ജോബ് നോക്കണം
ആഹ ഞാന് ഇച്ച് നല്ല ഇഷ്ടമാണ് പഠിച്ച ണത് ഇഷ്ടമാണ് എന്റെ മകള എപ്പഴു പറഞ്ഞോടെ പ്ലസ് ടു പഠിച്ചുടെ ജോലിക്ക് നോക്കിക്കൂട്ട് ടീച്ചർ ആകാനൊക്കെ പഠിച്ചു ടെന്നൊക്കെ പറഞ്ഞാണ്ടേ അപ്പൊ ഞാനിങ്ങനെ ഓൺലൈൻ ആയിട്ടൊക്കെ ഏ പിന്നെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യും ഫോണുകൂടെല്ല പരിപടിയൊക്കെ
അതൊക്കെ ഉള്ള പേരീന്ന് നടക
കുട്ടിളോണ്ടോ
കുട്ടിയികളുണ്ട് മൂന്ന്‌ കുട്ടിയാളുണ്ട്
ആഹ
അന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്
എന്റെ വീട്ടില് ഉമ്മ ഇപ്പിപിന്നെ ഞാനും രണ്ട് അനിയൻ രും
പിന്നെ ഓൺലൈൻ ആയിട്ട് പിന്നെ അങ്ങന പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ എങ്ങെനെ ആക്റ്റീവ് ആണോ
ആഹ ആയിനു
ആ പിന്നെ ഐ- അപ്പോൾ അയിൽ ഒക്കെ കുറെ ബിസിനസ് ഇ ഉണ്ടല്ലേ ഡ്രസ്സിൻ്റെ പരിപാടികൊക്കെ നടക്കുന്നുണ്ടല്ലോ
ആഹ ആഹ കൊളാബ്
ആഹ അതൊക്കെ
ഉ താല്പര്യ ഇണ്ട് ഒക്കെ നല്ല പരിപാടിയാണ് കാരണം നമ്മൾ ജസ്റ്റ് നിന്നെടുത്താലും മതി ഒരു പിക്ക് എടുത്താതെ തന്നെ അത്യാവശ്യം നല്ല പൈസ നമക്ക് എൺസ്ചെയ്യാം
ആ എച്ച് അങ്ങ ഇത്‌എന്തേലും നോക്കിയാലോ എന്നൊക്കെ ഇണ്ട് ഇവിടെ ഞങ്ങളെഎളെപ്പാന്റെ മകള് മല്ലന്മാരോട് പറനിനി നമുക്ക് അങ്ങനെ എന്തേലും പരിപാടി നോക്കിയാലോ ഒന്നേ അപ്പൊ ഓളെന്താ കാട്ടികണ വെച്ചിട്ടാ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ ആ ഗ്രൂപ്പില് കൊറെേ ആൾക്കാരെ അങ്ങട്ട് ആടാക്കിക്ക്ണ് അത് വർക്കാവുന്നന്ന് വെച്ച തോന്നില്ല എന്നാലും നോക്കാ
ആ
ഇത് നമ്മളൊരു നാലാളെ വെച്ചിട്ട് കാര്യം തുടങ്ങിയാണ്ട് പിന്നെ എന്താ പറയാ കച്ചവടൊക്ക കിട്ടുണേനനുസരിച്ച് കെ ചെയ്യാണെങ്കിലൊക്കെ നന്നായിനും ആൾക്കാരെ കൂട്ടാണെങ്കിൽ ഇതോള ആദ്യം ഗ്രൂപ്പിലെ എല്ലാരേം കൂട്ടിച്ച്ക്ക്ണ്
ആ അത് നടക്കുവോ ആവോ
ആഹ്
ആ കാരണം തുടങ്ങി തുടങ്ങിയിട്ടുള്ളല്ലോ അപ്പൊ തന്നെ പാർട്ട്ണർഷിപ്പ് നടക്കൂന്നാവോ
ആഹ് ആഹ് അതന്നെ
ഉം അപ്പോ ഈ പേജുണ്ടോ ഇൻസ്റ്റയില്
ഞാനെ ഇൻസ്റ്റഗ്രാം അങ്ങനെ എടുക്കലില്ല
ഞാനെ ഇൻസ്റ്റഗ്രാമ് ഇന്റെ മോളാ ണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇത്‌ ഇച്ച് ഇസ്റ്റഗ്രാമിനെ പറ്റി ഒന്നും അറിയില്ല
ആഹ്
അപ്പൊ ഇതിപ്പോ എളാപ്പാടെ മരുമോള് പറഞ്ഞ് ഗ്രൂപ്പ് ഉണ്ടാ ക്കീട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമില് പിന്നെ ഇതൊക്കെ ആരെങ്കിലും കൊണ്ട് പരസ്യം ചെയ്യിപ്പിച്ചാം പിന്നെ അതേമാതിരി സ്റ്റാറ്റസ് വെക്കാം എന്നാലൊക്കെ വർക്ക്‌ കിട്ടോലോന്നൊക്കെ പറഞ്ഞീനു ഓള്
ആഹ്
ഉം പക്ഷേ ഓളാണെങ്കിൽ ഗ്രൂപ്പിലാണെങ്കി എല്ലാ ആൾ ക്കാരൊക്കെപാടെ കൂട്ടിക്കണ് അപ്പൊ ഇനി വാങ്ങാൻ ഉള്ളോരും വിക്കാൻ ഉള്ളോരും ഒക്കെ ആ ഗ്രൂപ്പിൽ തന്നെ ആയിക്കണ്
ആഹ് എത്ര ആൾക്കാരുണ്ട്
അയില് മുപ്പത്തിരണ്ട് ആൾക്കാരുണ്ട്
ഏ അത്ര ആൾക്കാരൊക്കെ നടക്കുവോ കാരണം നിങ്ങൾ തുടങ്ങിയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിൽ തന്നെ തൃ ആൾക്കാര് ചി ഈ പറയുമ്പോ
ഉം അതിന് തന്നെ അയിനോളോട് പറ ഓളഅയിന് പറയാണേ ആൾക്കാരുണ്ടായിക്കോട്ടെ ആൾക്കാരുണ്ടാക്കുമ്പോ കോൺടാക്ട്സും കൂടൂല്ലേ അപ്പൊ നല്ലോം ക ച്ചോടാവൂലെ എന്നൊക്കെ പറയ്ണ്ട് ഒക്കെ ഇവിടെ എത്ത്അ ആവോ
ആ പക്ഷെ ആ
എല്ലാർത്തും നടക്കണംന്നില്ല കാരണം സ്റ്റാർട്ടിങ്ങല്ലേ കഴിച്ചില്ലാ കിട്ടും
ആ അതന്നെ പിന്നെ
പിന്നെന്താ ആ ഒര് പഠിച്ചയാണ്
എ പിന്നെ ചെറിയ ആ ചെറിയ കുട്ടികള് ഉണ്ടാവൂല്ലേ
ആ
ഉം അ ഓല എടെന്ന് ഫോണൊക്കെ കിട്ടുവോ കുട്ടികക്ക് എപ്പഴും ഫോണാണ്ടിവരുവല്ലോ
എന്നാല് എടക്ക്‌ കിട്ടും
ആ
ഇപ്പം അയിന് എല്ലാരും മൊബൈലന്നല്ലേ
ആഹ് ഇപ്പം വലിയൊരും ചെറിയയിലൊക്കെ ഫോണും മേലാണ്
ആഹ്
വലിയരായാലും സമയം കിട്ടിയാ ഫോണമോ കൂടും ചെറിയ കുട്ടികളും അങ്ങനെ തന്നെ
പക്ഷെ എന്റെ മകനൊക്കെ ഇണ്ടല്ലോ തിന്നണങ്കിലൊക്കെ ഫോൺ മാണം ചെറുതിനെ ഞങ്ങക്കന് ഞങ്ങക്കന് ആകെ ഒരു ഫോണേള്ളു
ഈ ഒരു ഫോണിലാണ് എല്ലാരും
ആഹ് ആഹ് അവര് ഫോണ് കാരണം ങ്ങൾപ്പോ നാലാളൊക്കെ ഉണ്ടാവൂലേ
ആഹ് നാലാള് ആണ്‌ ഞാനും എന്റെ മൂന്ന് മക്കളുംല്ലേ ഞങ്ങക്ക് മൂന്നാക്കും നാലാക്കും ഈ ഒരു ഫോണേ ഉള്ളൂ
ആഹ് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്ക്കെണ് കാരണം എല്ലാർക്കും ഇപ്പം ഒന്നല്ലല്ലോ കാണുക
ആഹ് അത് തന്നെ പിന്നെ റേയ്ഞ്ച്ന്റെ ഇപ്പൊ പറഞ്ഞില്ലേ ഓൺലൈൻ ആയിട്ട് വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലേ ഞാന് ഈ വർ ണെങ്കിലേ നെറ്റ് അത്യാവശ്യമാണേ അപ്പോ ഇന്റെ ഫോണ്ക്കാണെങ്കിൽ ലിമിറ്റുള്ള കയറ്റാ
ഉം അൺലിമിറ്റഡ് കയറ്റാണ് നല്ലത് അതാകു നമക്ക് എപ്പഴും യൂസ് ആക്കയും ചെയ്യാം
ആഹ്
ഇത് നമ്മള് ഒരു മന്തിൽ തന്നെ കൊറോ വട്ടം നമ്മള് ബാറ്റ കഴിയുമ്പോൾ റീചാർജ് ആക്കുമ്പോ അപ്പ തന്നെ വ വരും നല്ല പൈസ
ഇത് ഇങ്ങനെ നഷ്ടാണ് ഇതന്താ ചെലപ്പോ വർക്ക് നടക്കാതാവുമ്പോളേ ഞാനീ ഈ നെറ്റ് പിന്നെ പിന്നെ ഇങ്ങനെ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കയറ്റലാണേ കാരണം നമുക്ക് ഇതില് വർക്ക് ആകുമ്പോ അതിൽ തന്നെ ചെയ്യണ്ട മകനോടാണെങ്കിൽ മകനോട് ഫോൺ എടുക്കണ്ടാറഞ്ഞാൽ ലോ കേക്കൂല പിന്നെ ഓൺഇ ള്ള തൊക്കെ ഡൗൺലോഡ് ആക്കിടാണേ
ആഹ്
അപ്പൊ നല്ല കതിയെടാണേ
ഉം നല്ല
ആഹ് ആഹ് ഇങ്ങതായാലും ഇപ്പൊ ഇകുരികൂടിം പിന്നെ ലിമിറ്റ് കഴണ് പിന്നെ ലിമിറ്റ് അല്ലെങ്കിൽ വേറെ ഒന്നുംണ്ടാവല്ല ലിമിറ്റ് ആയ പോലും ഫോണ് കയറ്റ തന്നെ വെക്കൂല
ആഹ് പക്ഷെ നമ്മളെ ബുദ്ധിമുട്ടന് നല്ല നമ്മുക്ക് അൺലിമിറ്റഡ് കയറ്റാ നല്ലത്
ആഹ് പിന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാപ്പ സ്കൂളക്കോണ്ടല്ലോ സ്കൂൾക്ക് പോണ സമയത്തൊക്കെ ഫോണ് ഫ്രീ
ആഹ്
ഉം അവിടെ മാഴ ഉണ്ടോ
ആഹ് ഇണ്ട്
ആഹ് ഇവിടെ മഴൊക്കെ തന്നെയാണ് ഏതാലും ഞങ്ങളെ ബിസിനസ് ഒക്കെ തുടങ്ങട്ടെ എന്നിട്ട് പിന്നെ ഞാൻ ഡ്രസ്സിന്റെ ഫോട്ടോക്കെ ഉണ്ടെങ്കി ഞാൻ അങ്ങനെ ചെയ്യും വിട്ടരാണ്ട്
ആഹ് ആഹ്
ആഹ് ഞാന് സ്റ്റാറ്റസ് ഒക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞക്കണള്ളൂ സ്റ്റാറ്റസ് വെക്കണം പിന്നെ ഇൻസ്റ്റഗ്രാമില് ഇതാക്കണം എന്നൊക്കെ പറയന് മോഡലിനെ കൊണ്ട് ചെയ്തിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞയാ
ആഹ് അക്ക വിട്ട ഉണ്ടോ
ആ അപ്പംവിറ്റാരൻഡ് പട്ടനൊക്കെ അന്റെ ചങ്ങായിച്ചികവിട്ടകൊടക്കണ്ട
ആഹ് ആഹ് ആഹ് ഞാൻ എടുപ്പിച്ചണ്ട്
ആഹ് കൊറച്ച് കച്ചവടം കിട്ടിയ കാര്യല്ലേ
ആ പൈസക്പ്പല്ലാർക്കും നല്ല ബുദ്ധിമുട്ടാണല്ലോ
ആഹ്തന്നെ നമുക്ക് നമ്മള ആവശത്തിന്നെ നമുക്ക് എന്തെങ്കിലും വരുമാനംണ്ടെങ്കിലത് നല്ലതാണെ അപ്പൊ പൊറത്ത് പോയി ചെയ്യാൻ പറ്റാത്തീന്
വീട്ടിലിര്ന്ന് ചെയ്യ ആ ഉം
പിന്നെ ഇപ്പൊ എന്താ ചെയ്യ്ണേ
ഇപ്പ ഗേൾഫിലേനി പ്പ ലീവിന് വന്ന് ഞ്ഞ് പോണംന്ന് പറിയ്ണ്ട്
ആ അത് ശരി ഇപ്പ നമ്മളെ ആവശ്യത്തിന് നമക്ക് കജ്ജ് പൈസാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലൊക്കെ ചെയ്യണം വർക്ക് ചെയ്യണം
ആ
ജ്തേതായാല ഇപ്പ പഠിച്ചല്ലേ പഠിപ്പ് പൂർണ പൂർത്തി ആയിക്കോണ്ടി പഠിച്ചാ എന്തേല് ആ പഠിച്ച എന്തെലും ജോലി കിട്ടിയ അയ്നൊക്കൂല
ആ സ്വന്തം കാല്നിക്കണം
ക്കണം ഇതൊക്കെ എന്താറിയോ ഈ ഓൺലൈൻ വർക്കൊക്കെ നമുക്ക് എപ്പഴൊന്നുംണ്ടാവുല വിശ്വസിച്ചാൻ പറ്റൂല
ആ
ആ നമക്ക് സ്ഥിരായ്ട്ട് ഒരു കിട്ടണെങ്കി നമുക്ക് എന്തേിലും നല്ലൊരു ജോലി പുറത്ത് പോയി യ്യാൻ കയ്യണം
ഉം
ഞാനേ പിന്നെ വിളിച്ചട്ടടീ
ആ ആ ഓക്കെ
ഹലോആ
ആ